ഹലോ ഹലോ
കേൾക്ണ്ടോ ഉം എന്നിട്ട് ക്കെ മക്കളൊക്കെ എവിടെ?
അപ്പം ഏ മക്കളെല്ലാരും ഒറങ്ങി
ആഹ് ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ഉള്ളയാളാ വരാറായോ?
എല്ല വടെണ്ടേ ഉം
എന്ത് ഹസ്ബന്റിന് പണി?
അലൂമിനിയം ഫേബ്രിക്കേഷന്റെ പണിയാണ്
ഓഹ് ശെരി.
വേറെന്തൊക്കെ?
വേറെന്താ.
അഹ് ന്ന്ന്താ സ്പെഷ്യലിണ്ടാക്കി ഫുഡ്
അതെന്നെ ബിരിയാണി എല്ലെ ഇണ്ടാക്കി ഫിരിയാണി
ആഹ്
ആഹ് അവിടെ മന്തി ഒറ്റക്ക് വെച്ചതാവൂല്ലേ എല്ലാരുംബാടെ കൂടിട്ട്
ആഹ് അല്ലാരുംകൂടെ കൂടിട്ട് ഞാനാണ് അത് സ്പെഷ്യൽ ഞാൻ തന്നെ മെയിന ആയിട്ട് ഉണ്ടാക്കല് അപ്പം മൂത്തച്ചി അടിച്ചേയിരിതോടക്കലും മുറ്റും ചെയ്യും.
ആഹ് ആഹ് അത് ശരി തന്നെ അതെങ്ങനെ യൂട്യൂബിൽ നോക്കിട്ടോ അതോ സ്വയം അറിയോ?
ഞാൻ യൂട്യൂബ് നോക്കി അയിന്ന്ങ്ങനണ്ടാക്കിണ്ടാക്കി പിന്നെ അങ്ങട്ട് അജ് ആ ഓ അർഞ് അതായത് വിടെ സ ഞറാഴ്ച്ചിം വെള്ളിയാഴ്ച എന്തേലും സ്പെഷ്യൽ വാണ്ടേ എല്ലാരും കൂടിയുള്ളതല്ലേ
ഏഹ് ആഹ്
അപ്പന്തെിലും സ്പെഷ്യല് വേണം അങ്ങനെ എന്നും ഓരോന്നുണ്ടാക്കിക്കാണ്ട് അതികം മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്
ആഹ്
അങ്ങനൊക്കെ ഉണ്ടും
അത് ശെരി മേം മന്തി ഇത്‌വരെ ണ്ടാക്കീട്ടില്ലാ മന്തി ആല്ലേ ബിരിയാണിനേക്കാൾ എളുപ്പം
ആഹ് മറ്റേ ബിരിയാണി ഇഞ്ചി ചേർക്കണം പച്ചമൊള് ചേർക്കണം വല്യുള്ളി വേണം തക്കാളി വേണം പിന്നെ ഓരോന്ന് രോന്ന് വാട്ടണം പിന്നെ മസാല ണ്ടാക്കി പിന്നെയിക്ക് ദമ്മിട്ട് എത്രേ പണിയണ്ട്.
ആഹ്
പിന്നെ മേലെ ഓയിലും വറവിട്ടാണ്ട് പാരണം ഒക്കെവേണ്ടേ? നെയ്യില് അഹ് താ കുമ്പോ മസാല ഉണ്ടാക്കിയ മസാലൊക്കെ തളപ്പിചൂറ്റ ആ എട്ടിട്ടാണ്ട് അയ്ക്കെരു ഒന്ന് പോകീച്ച് അത് അടച്ചവെച്ചാ മതി അതിക്ക് വല്ലുള്ളി വേ ഉണ്ടാവൊ ഒന്നും വേണ്ട സാധനം ചെലവ്ഇല്ലല്ലോ
അതെലെ
ഒരാക്ക് ണ്ടാക്കാൻ മാത്രേള്ളൂ അഹ് കുറേ ആൾക്കാർ എണ്ണസംഖ്യ കൂടുന്തോറും ഉള്ളീൻ തക്കാളിയൊക്കെ കൂട്ടുംമാണം അഹ് പിന്നെയ്ക്ക് തൈര്മാണം സരാട് മാണം ചമ്മന്തി മാണം പപ്പടം മാണം അതൊക്കെ മാണം ഇവിടെ
അത് ശരി ഇവടെ പിന്നെ പപ്പടത്തിനോടം താല്പര്യല്ല ബിരിയാണിക്കൊന്നും ആഹ്
ചമ്മന്തി ത തേങ്ങ ചെരകണം ചമ്മന്തി മന്തിയാവുമ്പോ ഒരു തക്കാളി ചട്നിയാ ഉണ്ടാക്കിയാ മതി മയോണൈസ് ഇഷ്ടല്ല മന്തിക്ക് ഉം
ല്ലാ ഞങ്ങള് പിന്നെ മന്തിയൊക്കെ കടയിൽന്ന് ടിക്കല അതൊന്നും ഇണ്ടാക്കാനറീല ആഹ്
അമ്മഹ്ണ്ടാക്കുമ്പോ ആഹ് ണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാ നല്ല ഇവിടെ ടേസ്റ്റ്ആണ്
അതെല്ലേ
നമ്മൾ ഉണ്ടാക്കുന്ന വെറൈറ്റി ടേസ്റ്റ് കടയിൽ നിന്ന് കിട്ടുന്ന ഏകദേശൊക്കെ എല്ലാം ഒരുപലെക്കാരം പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോം ഒരു വേറെ ടേസ്റ്റണ് ഇന്ന് ഇന്ന് ഞാൻ ഉണ്ടാക്കി നല്ല നന്നായി ചെയ്ത് എന്നത്തലേറെ ബീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാതി ഈ ബീഫിലൊക്കെ ഉണ്ടാക്കണെ ഒന്നുകൂടെ ടേസ്റ്റും അടിപൊളികാരം മഴത്ത്ന്ന് കഴി പൊ
അയിന്റെ നെയ്യോടിയ കൂടുമ്പോ അല്ലേ
ആ അതെ ബീഫിലാണ് വന്തിട്ടേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആടിലാണ് അത് കഴിഞ്ഞ കഴിഞ്ഞ മന്തിയിലാണ് അല്ല ച്ചേ ബീഫിലാണ് ആ അഹ് കഴിഞ്ഞ പിന്നെ ചിക്കൻല്ല
ആഹ് ആഹ് നമ്മള് പിന്നെ ബീഫില് ബീഫില് വല്ലാതെ കഴിച്ചിട്ടില്ല ഇതില് ചിക്കനില് കഴിച്ചിട്ടുണ്ട് കടേന്നു വെന്ന്
ആഹ് ഇനി നമ്മള് കടേല് പോണെങ്കിലോ അതെ അല്ലെങ്കില് അൽഫാം അല്ലെങ്കില് പെരി പെരി അങ്ങനെല്ലാം കഴപ്പള്ളൂ ബീഫ് മന്തയിട്ട് കഴിച്ചോകണം അഹ് ഇതിലേറെ പൈസീണ്ട് നല്ല ടേസ്റ്റുണ്ട്
ഉണ്ട് ല്ലേ ആഹ് ആഹ്
നമ്മളന്നെ പൊതുവി എല്ലാര് കഴിക്ക്ണന്താണ് ചിക്കൻ മന്തി ചിക്കൻ മന്തി അൽഫാ മന്തി അങ്ങനെ അങ്ങനെ പറയാം പക്ഷെ ആട്മന്തി അല്ലെങ്കിൽ എന്താറയാ ബീഫ്‌ മന്തീന്നോ ആരും അറിയില്ല പക്ഷെ കഴിച്ചക്കാ ആഹ് അയ്ന്റെ റൈസേ
ടേസ്റ്റ്ണ്ടാവും ല്ലേ
ഞാൻ യൂട്യൂബ്നോക്കിന്നെ മിക്കസാനം മോമോസ് എന്തൊക്കെയാ വെറൈറ്റി ഏർങണൊക്കെ ഞാൻ ട്രൈ ചെയ്യും
ആഹ് ആഹ്
മുതുച്ചന് അൻക്ക് പിരാന്താണ് വൈന്നാരം വൈന്നേരും അടക്കളരിക്കാണ്ട് ഇത് ഇണ്ടാക്കാൻ
ആഹ് അതല്ല അങ്ങനെ നമ്മുക്ക് കഴിക്കാൻ ഒരാളുണ്ടെങ്കിൽ ചെയ്യാനരു ഇൻട്രസ്റ്റ് ഉണ്ടാവ
ആഹ് എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ട്ടായി ഉണ്ടാക്കിത് ഞാണ്ടാക്കികൊട്ക്കുമ്പ ണ്ടേനി ഇപ്പ ആള് ഇല്ല അവ്ടെപ്പ ഞങ്ങള് കടികളൊന്നും ഉണ്ടാക്കണില്ലേ അപ്പൊ
ആഹ് ആഹ് നല്ല മിസ്സിംഗ് ആവുല്ലേ
ഉ വട്ടത് പിന്നെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളത് കൊണ്ടാണ്
അതെ ആഹ്
ആഹ് മിസ്സയ്തിതെന്നാ കുത്ർക്കണ്ടീരു ജാറ്ചിട്ടാണ് പൊയ് രക്ഷപ്പെട്ടോട്ടെ അതെ അഡ്ജസ്റ്റ് ചെയ്യ നല്ലൊരു ജീവിതത്തിനന് വേണ്ടി മുന്നോട്ടുള്ള
അതെ
പോണം
ആഹ്
കെ
ജീവിതം ഇങ്ങനെലൊക്കെ കഴിഞ്ഞുപോണ്ടേ
തട്ടി മുട്ടിയും പോണേ
അതെ
പിന്നെ എന്തൊക്കെയ നീന്തൊക്കെ ചെയ്യോ വെള്ളത്തിലൊക്കെ പോയിഞ്ഞോ ഇപ്രാവശ്യം
ആ
വെള്ളത്തിക്കൊക്കെ പോയി നീന്തലും കാര്യങ്ങളൊക്കെ
മേ എനിക്ക് പേടിയാ എന്റെ താത്ത നീന്തും അള്ളാ എന്റെ താത്ത ഒരു മതിനിനേക്കാൾ ഉയര തൊര് ഒരു വല്യയ ഞങ്ങളവ്ടെര് തറവാട്ലാവുമ്പൊര് വലിയൊരു കൊളണാണ് നല്ല ഉയരത്തിലേന്നു ഒരു മരത്തിന്റൊക്കെ ഏകദേശം ഉയരാണ് അ ബട്ന്ന് ഇട്ത്ത് ചാടീട്ട് ഇതായിട്ട് നീന്തീനു ഇക്കൊക്കെ ഒരു മഴ പെയ്താലൊക്കെ ഭയങ്കര പേടിയാ ഈ വള്ളത്തിലൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ഇമാന്റെ പിന്നാലെ പോയിന്നന്ന് ട്ടോ ഇമമാ ഇമമാക്ക് അന്നൊന്നും വലിയ കൊഴപ്പ ഇണ്ടായിരുന്നില്ല അത അങ്ങനെ പോകുമ്പോ എന്താ ഈ മഴയിൽ ഇങ്ങനെ നമ്മള് ഈ പുഴൽ ഇങ്ങനെ ഇതില് തിരമാല വരൂല അത ഇങ്ങനെ കുമിളെള് പൊന്തൂലേ അത് കാണുമ്പ ഞാ നിന്ന് കര്ച്ചിലൊട്ങ്ങും അത ഒന്നാമത്വള് വെള്ളത്തിക്ക് എറങ്ങില്ല അന അങ്ങനിണ്ട് എനിക്ക് എന്തും പേടിയാ എന്നാ താല്പര്യ ഇല്ലായില്ല
ഇൻക്കിഷ്ട ഞാ നല്ലോ നീന്തും ഇങ്ങെ മറ്റേ പറഞ്ഞത് ഞങ്ങള് നാളെ നത്തൂൻ്റെ മോനെ ആനെ മറിഞ്ഞു വ ചാടുണ്ടല്ലോ അത് ഇച്ച് ഭയങ്കര പേടിയ ഈ സാദാ ചാടണ തന്നെ എനിക്ക് ഭയങ്കരപേടി ഇക്ക് ചെവീന്റെ ഉള്ള്കൂടെ ഈ ലെൻസ്ന്ന് പർഞ്ഞാ ഹാർട്ടിന്റെവടല്ലേ
തലച്ചോ തലെടെ ഉള്ളിലില്ലേ
തലേന്റുള്ളിലല്ലേ ആ ഓക്കെ അപ്പൊ ഇ ഈ നഞമ്മ വെള്ളത്ത ചാടുമ്പ്പോ എനിക്ക് എന്താ ഫീൽതറയോ എനിക്ക് രണ്ടു ചെവി ഒരുമിച്ച് വെള്ളം കേർണപോലെ തോന്നും രണ്ട് ചെവിക്കൊരു ചേർന്ന് ചെവിണ്ട്അടിം മൂക്ക്ക്ക് വള്ളംകേറും ചെയ്യും അ നല്ലോ ശക്തിയിലാവുമ്പളേയ്കാരലെ അങ്ങട്
ആഹ് മൂക്കിന്റെ ഉള്ളൂക്കാണ് കേറീട്ട് നേരെ നേരാണ് കേറി ചേനെ അധിക്കോ അഹ് ഭയങ്കര റിസ്ക്കാണ് അത്
ഞാൻ നിർ ചാടില നിർ
ആഹ് പേടീയാണേ
എന്തിനാമ്മ വെറുത കട്ടക്കാലണ്ടക്കണെ ക്ഷെ ഞാൻ നീന്തുട്ടോ ഞാൻ നല്ല നീന്തു
സംഭവം എന്താന്നറ കഴുത്ത് മടങ്ങും ചെയ്തു അതിൻ്റെ എടേൽ ഈ കഴു ത്തിന്റെ എല്ലും കൂടി ഇതായില്ലേ രണ്ടും കൂടിയ ആവുമ്പോ പിന്നമ്മക്ക് ഇട്ക്കാല്ലല്ലോ നമ്മളെ ശ്വാസം എല്ലാ ബാത്ക്കും ഉള്ളതുംകുടി ബ്ലോക്ക് ആല്ലേ
പിന്നെ ചാട നീന്താ നീന്താ നല്ലത അപ്പൊ മാത്രം എനിക്ക് ഈ എങ്ങനെ നീന്തണ പേടിയ ഈ അടിയിൽ പായൽ ഉള്ളതുണ്ടല്ലോ കുളത്തിൽ പായൽ അങ്ങനെന്ത് നീന്താൻ പേടിയ കാലങ്ങാനം പായയില് കുടുങ്ങിയാ എന്ത് ചെയ്യും. താന്നു പോയിന്നൊക്കെ ആ പൊന്താം മണിയാന്നൊക്കെ കേക്കെ അതും പേടിയാ ഞാൻ അങ്ങോട്ടൊരു കുളം ഉണ്ട് ആ കുളത്തി ചെളി കിണറണത് അത് നല്ല ആ ആയുണ്ട് അപ്പൊന്ത് ചെയ്യും വള്ളിയോ അധികം മീനൊന്നു ഇല്ല, അപ്പോ അതില് നീന്തല്ലോ നമുക്ക്.
ആഹ്
ഇഷ്ട നീന്തല്, പക്ഷെ ഇങ്ങനത്തെക്കെ കേൾക്കുമ്പോ ഒരു പേടിയാ നിങ്ങളിത് കേ
ഉം, പേടിയാണ് അങ്ങനത്തേല് ഒന്നും ചാടാൻ നിക്കല്ലേ.
കുട്ടികളൊക്കെ എത്രങ്ങാനാണ് തിരിഞ്ഞു മാറിഞ്ഞൊക്കെ ചാടണതെ. എന്തെങ്കിലും ഒന്ന് പറ്റിയാല്. അല്ലെ ഈ ചാടും തിരിയുപത്തേന് ചിലപ്പം വളളത്തിലേക്ക് അല്ലാതെ മതിലില് അത് പടവുമേൽഅങ്ങനെ തട്ടി കഴിഞ്ഞാല് മറുമ്പോ തല പൊട്ടിയ തിർന്നില്ലേ
പിന്നെന്താ നമ്മുക്കൊക്കെ ഒരു ശ്വാസല്ലേ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലല്ലോ.
അതന്നെ അതുപോലെ മ്മടെ ഇവിടെണ്ട് വലിയ ഏക്കർക്കളന്ന് പറഞ്ഞിട്ടണ്ട് ഏ ഒരു ഏക്കറില് ഉണ്ട് കുളം എന്നിട് ഇവര്ന്ത് ചെയ്യും നീന്തല് മത്സരം വയ്ക്കും, ഈ തര ഏക്കറ അല്ലേ രണ്ട് മൂന്ന് ആൾക്കർ മരിച്ച്, എന്നു വെച്ചാല് ഈ നടുവിലൊക്കെ എത്തുമ്പോം കൊഴങ്ങും കയ്യും കാലും തളരും. പിന്നെ അങ്ങട്ട് നിന്താൻ വയ്യ, ഇങ്ങോട്ട് നീന്താൻ വെയ്യ, നടുവില് പെട്ടു പിന്നെ സഹായ പോയല്ലോ നല്ലോ ആഴം ഉണ്ടാവല്ലോ അങ്ങനെ കൊഴഞ്ഞ് നീന്തി കൊഴയി കൊഴങ്ങിക്കാണ്ട് മരിച്ചിരിക്ക ഇവര് കഴിയാത്ത ആഹ് ഇവരന്ന മതില്ന് പടവിനെ അടിപ്പിച്ച് നീന്താണെ തരക്കേടില്ല. നടുമെക്കൊക്കെ പോവുവാണെങ്കിൽ അത്രയ്ക്കും നീന്തലും അതൊക്കെ പോകേണ്ടിയത്
അതന്നെ അറിയണ്
ഇനിയിപ്പോ കൊറേ ഉണ്ടാവും വെള്ളത്തി മുങ്ങി മരിച്ച് എന്നുള്ള വാർത്ത. മയ ആയ പിന്നെ അങ്ങനെയൊകെ വരാം
ആഹ് ഒരു നോട്ടൊന്നും ഇല്ലല്ലോ
ഓരോ സീസൺ ഓരോത് വെയിലാണെങ്കിൽ സൂര്യഘാത ഏറ്റു അങ്ങനെ ആയിട്ട് മഴ ആണെങ്കിൽ വെള്ളത്തി മുങ്ങി മരിച്ചു, ലൈൻ കമ്പി പൊട്ടി ഷോക്ക് അടിച്ച് മരിച്ചു. അങ്ങനെ ഒരു കൂട്ടം നിപ്പ വൈറസ് കൊറോണ.
ആഹ് ഇനില്ലാത്ത അതൊന്നുമില്ല
അതന്നെ ഒരു കാലം പ്രളയം വന്ന് കൊറേ കൊണ്ടുപോയി. പിന്നെ ഉരുൾപൊട്ടൽ വന്നു കൊണ്ട് പോയി. അതന്നെ ഇത്ര ഉള്ളൂ ജീവിതം
അതന്നെ
അപ്പം കിടക്കുന്ന ആൾക്കാര്വരെ മരിച്ചു പോണു
അതെ ഒക്കെ ഇപ്പോ ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ പോണു.
അതന്നെ അതാണ് ഭയങ്കര ഇത്. ഞമ്മ വീട്ടിന്ന്പ്പോ ഒരു ഭക്ഷണം കഴിച്ച് വേഗം എറങ്ങി അല്ലെങ്കിലിപ്പൊരു ഭാര്യയോട് സ്നേഹം കാണിച്ചൊരു ഉമ്മൊക്കെ കൊടുത്ത് ആണ്ടർങ്ങിപ്പോവും. പിന്നെ വരുന്ന മയ്യത്തായിട്ട്ന്ന് കേക്കുമ്പോ? ആരു ആരു ആഹാ ഇതൊക്കെ ലൈഫ് സമ്മയിക്കണം ഭാര്യമാരെ
അതെ ഇപ്പൊ ഞങ്ങ ഞങ്ങളവിടെ അങ്ങനൊരു മരണപ്പെട്ടിട്ടേയ് വണ്ടികഴുകാൻ വന്നതാ വണ്ടി കഴുകണേൻറ്റേടയില് ഷോക്കടിച്ചതാത്രേ മൂന്ന് പെണ്ണ് പ്രസവിച്ചടക്ക മൂന്ന് പെൺകുട്ടികളാ ചെറുത് മൂന്നാമതും പെൺകുട്ടി എത്രേ ദിവസായിട്ടേയുള്ളൂ
ഈ ആണുങ്ങള് മരിച്ചുകഴിഞ്ഞാ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അവസ്ഥ എന്താണേ ഓർക്ക് ഓരവീട്ടില് വല്യ വെലയുണ്ടാവൂല ഒരു എന് ന്തിനു ഒരിതില്ലല്ലോ താങ്ങായി